ഹലോ
ഹലോ
എന്താ പാട്.
ദ സുഖാണ്.
എന്താണ് പരിപാടിയൊക്കെ വേൾഡ് കപ്പ് ഒക്കെ ആയിട്ട്.
വേൾഡ് കപ്പ്ക്കെ ആയിട്ട് എന്താ പരിപാടി. ഏ ഇപ്പൊ പ്രത്യേകിച്ചും പരിപാടിയന്നുല്ല. ഇപ്പൊ നമ്മള ടീമിന്റെ നമ്മളെ രാജ്യത്തിന്റെ കളിണ്ട്.
ആ കളി കാണാലേ ഏതാണ് ടീമ്
ശനിയാഴ്ച ശനിയാഴ്ചയാണ് ടീമിന്റെ കളി എ അർജന്റീനയാണ്.
അർജന്റ്റീനെ?
അർജന്റീനയും കാപ്പ് വർഡി
അ എപ്പളാ കളി
അത് പുലർച്ചെ മൂന്നരക്ക്.
പുലർച്ചെ ഉം നമ്മളെ ടീമിന്റെ കളി എന്താണ് നാളെ തോന്നണ്ട്.
ഏ ടീമ ആ സ്പെയിന് നാളെയണെന്ന് തോണ്ണ്
ഉം നളെെ നോക്കിട്ടില്ല
സ്പെയിന് ശരിക്കും ന നല്ലൊരു ടീമാണ്.
സ്പെയിൻ എന്താ നമുക്ക് അറ്റാക്കിങ് ഉണ്ട് ഡിഫൻസും ഉണ്ട് വി
എല്ലാ ഭാഗത്തും കളിക്കാനും നല്ല പ്ലേയേസ് ണ്ട് ഇപ്പ ഇപ്പ മുമ്പിൽ തന്നെ ഇപ്പ നമുക്കറിയ ചെറുപ്പക്കാരനരാ
ആ ലമി അമൽ. അവിടെ ഇങ്ങനെ അർജന്റീനൽ അത്യാവശ്യം പ്ലയഴസ് ഒക്കെ ഉണ്ടല്ലോ? ഹലോ ഹലോ